ഉം അങ്ങനെണ്റ്യാ ആഹ് അലോ
ആഹ് ആഹ് കേൾക്ക്ണ്ട് ഉം
ഞാൻ പറ്യാ പ്പളേ മഴ പെയ്യ്ണത് പിന്നെ പേട്യൂല്ല സമാധാനമാണ് മഴൊക്കെ ആസ്വദിക്കണൊക്കെ കാണുമ്പളെ നല്ല വീടും നല്ല സൗകര്യക്കെള്ളോൽക്ക് അ
ആഹ് ഹാഹ് ശെര്യാ ശെര്യാ അങ്ങൻത്തെ ആഹ് പേട്യാ അതെന്നെ ഇൻ ഇൻ്റെതൊക്കെ അപ്പോ ഓടിട്ട വീടാണ്.
ഇന്റെതും അങ്ങൻ തെന്നെ ഇതൊട്ട്ട വീടാ പഞ്ചായത്ത്ന്ന് ഏഹ് ഇരുവത്തഞ്ചർഷം മുന്നേ പഞ്ചായത്ത്ന്ന്ട്ട്യാ വീടാ.
അയ് ശെരി ഉം ഉം ഉം ഉം ഉം അതാണ് നല്ലോണ ചെതല് പിടിച്ചി ട്ട്ണ്ട് അപ്പൊ ഞാൻ പറയാം ഉം ഉം ഇ പ്രാവശ്യെങ്കിലും അമ്മക്ക് കമ്പിം പട്ടാക്കേന്നു എന്നാ പിന്നെ കൊറെ ക്കെ സമാധാനാണർഞ്ഞു പക്ഷ് കഴിഞ്ഞിട്ട്ല്ല ഇത് വരെ യായ്ട്ട് ഏഹ് ഇഞ്‌പ്പോ ഈ മയൊക്കെ തീർന്ന് ട്ട് വാണം അതൊന്ന് ചെയ്യാന്
ഇവടെ ഒക്കെ ർഞ്ഞാ ചുറ്റോട് ചുറ്റും കവ്ങ്ങും തോട്ടാണ് ഒരു കവ്ങ്ങി ൻ്റെ തല അയ്ൻ്റ് മേലേക്ക് ഓടല്ലേ
ആഹ് അതെന്നെ അതെന്നെ അല്ലെങ്കില് ഈ മരങ്ങള് അപ്പർ ത്തും ഒക്കെ ണ്ടവണത് ഭയങ്കര ബുദ്ധിമുട്ടാ ഇപ്പൊ ഞമ്മളെ ഏഹ് എന്റെ വീടിന്റെ അട്ത്തായിട്ടാണ് ഇപ്പോരു തെങ്ങ്ള്ളത് പക്ഷെ ങ്കില് അത് മുറിക്കാനും തോന്ന്ല്ല തേങ്ങന്റെ ശാമം കേൾക്കുമ്പോ അത് മുറി ക്കാനും തോന്നൂല അത് പ്പങ്ങനെ വലിച്ച് കെട്ട്യേക്കാ അത് ഏത് നേ രാ ങ്ങട് വെര്ണാ റ്യാൻ പറ്റൂല ഭയൻ ക്കര പേട്യാണ് അങ്ങനെക്കവുമ്പ്ളെ ഞാം പറ്യാ ആഹ് അതാണ് വെല്യ ബുദ്ധിമുട്ട് പിന്നെ ആഹ് വൂ അഥവാ എഹ് ബാത്റൂമിന്റെ ഷീറ്റ് മുഴുവനും തേങ്ങിം ആ മട്ടലൊക്കെ വീണ് ട്ട് ഒക്കെ പൊട്ടിട്ട്ണ്ട് അപ്പൊതൊക്കെ പ്പൊ തൽക്കാലപ്പ ഷീറ്റ് അഥവാ ഇങ്ങനെ ഇട്ട് വെച്ചക്കാ എഹ് ഒരു ഇതിന്റെ തിട്ടാണ്ട് കറ്പ്പ് പായ കൊണ്ടോയാണ്ട് വിരിച്ചങ്ങനെ വെച്ചേക്ക. അപ്പൊ ഇഞ് ഇതൊക്കെ റെഡ്യാക്കെങ്കില്
ത്തൂടേന്യോ ഇഞ് മഴ കൂടലേ ചെയ്യാ.
ആഹ് ഇഞ് മഴ കൂടാണ് സാമ്പത്തികായിട്ടും മാണ്ടേ ഇഞ്പ്പൊ കമ്പിം പട്ടെക്കെ റെഡ്യാക്കണെങ്കില് അയ്നും മാണൊര് സ
ഇപ്പം പഞ്ചായത്ത്ക്ക് എഴ്തി കൊട്ക്കാൻ ഓലാകെ അൻപതിനായിരാ തെരാ അയ്ന്പ്പോ ഒന്നര ലക്ഷം ഞമ്മള് ണ്ടാക്കണം അയ്ന് ഞമ്മളെ കയ്യിലില്ല പിന്നെ ങ്ങനെ എഹ് ഞാടങ്ങ്ണെ വിചാരിച്ചാ ഞാൻ എഴുതി കൊട്ക്കാനൊന്നും പോയില്ല.
ത്തെ മെമ്പറ് പറഞ്ഞു പണിയെട്പ്പിച്ചോളു വാ അ ഞാനെ അത് നോക്കിച്ചിട്ട് ബാക്കി പണി അ അയിൻ്റെ പൈസ തെരാന്നൊക്കെ പറഞ്ഞ്ട്ട്ണ്ട് പഷേങ്കില് ഞമ്മളെ കയ്യില് പൈസ് സല്ലാതെ അമക്ക് തൊടങ്ങാൻ വയ്യല്ലോ അതാണ് ഉം. ആഹ് അതാണ് അപ്പമ്മക്ക് ഇത് എഴുതി കൊടുത്താല് വേഗം കിട്ടും ചെയ്യും. ഗ്രാമസഭാ കാര്യങ്ങളൊക്കെ വെരുമ്പള അമക്കത് അത്എഴ്തിയോട്ക്കാലെ ഫോമും കാര്യങ്ങളൊക്കെ കിട്ടൊള്ളൂ. ആഹ്
ആഹ്
പഷെ എല്ലാ പഞ്ചായത്തിലു പിന്നെ ഒര് വിധം പഞ്ചായത്തിലൊക്കെണ്ട് ഇങ്ങൻത്തെ വീട്കള് വാർ പ്പാക്കാൻ നാല് ലക്ഷം രൂപ കൊടുക്ക്ണ
ആഹ് അമ്മളെയെ ഇല്ല ല്ല വടൊ ന്നെത്തിട്ടില്ലട്ടോന്നാലത് അങ്ങനെക്കെണ്ടെങ്കിൽ സുഖേനു.
കൊറേ ആൾക്കാര് അങ്ങനെ ചെയ്ത്ട്ട്ണ്ട് അപ് പോലൊക്കെ പറയും എങ്ങന ഓട് ട്ട വീട്. ഇല്ലല്ലോ ഓട് ട്ടവീടുകളില്ല ശെരിക്കങ്ങനെ വാർപ് അ അം. വാസയോഗ്യമാക്കണംന്നാണ്
ആഹ് അങ്ങനെയാണ് ഇപ്പൊ ഓടിട്ട ഞാൻ പറഞ്ഞത് എന്താച്ചാല് ഓടിട്ട വീട് ഇൻക്കിഷ്ട ഇൻക്ക് വാർ പ്പിന്റെ ആട്ടിലും കൂടുതലോടിട്ട വീടാണ് ഇഷ്ടം. അപ്പൊ ഞാൻ പറയും ഇല്ല വീട് അഥവാ മരക്കൊന്ന് ഒഴിവാക്കി കമ്പിം പട്ടെങ്കിലൊന്ന് റെഡി ആക്കി. കിട്ട് തെരാണെ ഞമ്മക്കെത്രോ ആശ്വാസാണ്.
ആഹ് ണ്ടെയ്. ഞങ്ങളിപ്പോര് രണ്ട് വർഷം മുന്നേ ഈ വീടിന് ചോയിച്ചിട്ട് അന്ന് ഒന്നര ലക്ഷം പറഞ്ഞെണ് കമ്പിം പട്ടയാക്കാൻ.
പ്പ്ന്ന് പറയ്ണ സംഗതി ഏറ്റോം മോശാണ് കാരണം. അത് ഞമ്മൾക്ക് ഇഞ്ഞിപ്പെത്ര ഒരഞ്ച് കൊല്ലം കയ്യുമ്പോത്ത്ന് പിന്നെ അതിന് ലീ ക്ക് അല്ലെങ്കില് പൊട്ടല്, വിള്ളല് അങ്ങനെ പർഞ്ഞിട്ട് കൊറേ കാര്യങ്ങള് വെരും. അപ്പയ്ലേറോക്കെത്രോ അമക്ക് ബെറ്ററാണ് ഈ ഓട്ന്ന് പർഞ്ഞ സാധനം അത് ഞം മ്മള് നല്ല രീതില് ഇഞ്ഞി പ്പെത്ര ഉഷാറ് വീട് അമ്മള് എട് ക്കാണെങ്കിലു പ്പം ഞമ്മളൊരു പുതിയ പ്ലാനിങ്ങിലൊരു വീട്ണ്ട് ഇട്ക്കണം അ ആ കാലം കൊണ്ട് എട്ക്കാൻ കഴിയാണെങ്കില് ഞങ്ങള് എപ്പളും പറയണ കാര്യാണ് നമക്ക് ഓടിട്ട വീട് ട്ത് ത്താ മതി സൗകര്യങ്ങളൊക്കെ ള്ളൊരു ഓടിട്ട വീട് അത്യാവശ്യം നല്ല രീതിക്ക് അഥവാ അട് ടീന്ന് ഞമ്മള്ങ്ങനെ മേലന്ന് നോക്കുമ്പോ ഓടാണ്ന്നറീയാത്ത രീതില് മേലൊക്കെ ആഹ് സി ലിങ്ങും കാര്യങ്ങളൊക്കെ കൊട്ത്ത്ട്ട് ഓടിട്ട വീടാണ് ഏറ്റവും അമക്ക് നല്ലത് വാർപ്പമ്മക്കൊരിക്കലും ആ ക്കണ്ട വാർപ്പാവുമ്പോ ഞമ്മക്ക് രണ്ട് മൂന്ന് കൊല്ലം ആകുമ്പോത്ത്ന് പണികള് വെരും. ഏഹ് അത് താക്കാനും ലീക്ക് ഒയിവാക്കാനും അങ്ങൻ തോരോ കാര്യങ്ങൾ വെരും രണ്ട് മൂന്ന് കൊല്ലം ആവുമ്പോത്തിന് അമക്ക് അമ്മക്ക് എങ്ങ് ഏത് രീതിലമ്മള്. പൊ ആഹ് വാർപ്പിട്ടാലും അയിനെര് ത്പ്പം ന്റെ മൂത്തച്ഛിന്റെ വീടൊക്കെ എൻക്ക് തോന്ന്ണൊരു രണ്ട് മൂന്ന് കൊല്ലെ ആയിട്ടൊള്ളു തോന്ന്ണ്ട് ക്ഷെ ങ്കിലത് ലീ ക്കായിട്ട് ചൊമരൊക്കാകെ നനഞ്ഞ്. അപ്പം ഈ പ ഈ വാർ പ്പ്ന്ന് പറയുമ്പം ത്ങ്ങനെ റെഡിയായി റെഡിയായി വെരാ ഔടെ എവ്ടെയെ ര് വിള്ളല്ണ്ടെങ്കില് അയിലൂടെ ആണല്ലോ ത് വെരുള്ളൂ ഞ്ഞിപ്പ ഞമ്മളെ ത്ര കോൺക്രീറ്റിന്റെ ഒര് ലെവലമ്മള് റെഡി ആ ക്കാൻ ശ്രമിച്ചാലും അതയ്ന്റെ ടേലെന്തെങ്കിലും ഒരു ഫാൾട്ട് വെരും അയിലൂ ടെയാണ് പിന്നത്ങ്ങനെ ലീക്കായിട്ട് വെരാ.
ആഹ്
പിന്നത് എല്ലോട്ത്തും സ്പ്രഡാ യിട്ട് കിട്ടും. അപ്പ അത് വേഗം അംപ്ലയന്റ് ആകും ഊടാവുമ്പോ ഇല്ലല്ലോ പ്രശ്നല്ലല്ലോ. ഓടാവുമ്പോ വെള്ളം ങ്ങനെ ഒഴിഞ്ഞ് പോവല്ലേ ഓടിനാണെങ്കി ഞമ്മക്ക് നല്ല ഗ്യാരൻണ്ടിയാണ് പൊ വീണാ പൊട്ട് ട്ടി നിക്കും അല്ല ക്ഷെ മയ ഓവറായിട്ട് പെയ്ത് ജാര്ച് ഓടിനൊന്നും പറ്റൂലല്ലോ.
ആ ഇല്ല.
വീണെങ്കില് അഥവാ എന്തെങ്ക്
ആ അതാണ് മരങ്ങളും തൊക്കെ ള്ളോട്ത്തേ സേഫ്റ്റി കൊറവൊള്ളൂ അല്ലാതെ പൊട്ടി വീണാല് പൊട്ടി പോകുന്ന്ള്ളേ
അതേ ഒള്ളൂ പേടി പിന്നെ പ്പോ ഓടിനൊക്കെ ഭയങ്കര വെലയാണ് നമ്മളൊരു ഓട് ട്ക്കാർഞ്ഞാ നല്ല വെലേ പിന്നെ ആ അത് അതാണേയ് വാർപ്പ്ട്ടവര് ഓര്ടെ ഈ ലീക്കിന്റെ പ്രശ്നം വരുനോണ്ട് ഓരും ഓട് ടേണ് മേലോഅ ആ അതിനുള്ള തട്ട്ണ്ടാക്കീട്ട് ഓട് ചെറിയ ടൈപ്പുള്ള ഓടും കാര്യങ്ങളൊക്കെ ഇപ്പൊ കിട്ടാണ്ടല്ലോ
ആഹ്
ഏതാലും മയാ ബുദ്ധിമുട്ടില്ലാത്ത മയ കിട്ടിയാ മതിയ്ന് എപ്പഴും പറയും ആ അമുക്ക് ഉം പ്രാർഥിക്കാൻ അങ്ങനെല്ലേ കഴിയൊള്ളൂ കാരണം ബുദ്ധിമു ട്ടി ല്ലാത്ത രീതിയിലേയ് ഉം കാറ്റും പേടിയാണ് മിന്നലും പേടിയാ മയ അമിതായിട്ട് അതും പേടിയാണ് ഒക്കെ പാകത്തിനേ പറ്റുള്ളൂ അമ്മളെ നാട്ടില് കാര്ണം നമ്മളെ ഈ കേരളത് ത്തില്ന്ന് പറയുമ്പോ അങ്ങനെ പറ്റൊള്ളു ഒക്കെ ഇതേപോലെ പാടംവക്ക് കൊളം കാര്യങ്ങളൊക് ക്കെള്ള ഏരികളായോണ്ടേയ് പിന്നെ പുഴ അങ്ങൻത്തൊക്കെ ള്ളതല്ലേ അപ്പ അധികായി ട്ട് മയ പെയ്താലും ബുദ്ധിമുട്ടാണ്
ഉം ഉം
പിന്നെ അപ്പൊ ങ്ങൾത് പാടവക്കായിരും ലേ
ആ പാടം തോട് തോടയ്ഞ്ഞിട്ട്
ആ അതാണ് അതുകൊണ്ടാണ് ഈ വെള്ളം കേർണ പ്രശ്നം ഉണ്ടാണത് അതാണ് വേഗം വെള്ളം കേറാ
ഉം വേം വെള്ളം കേറോയ്
ഉം അങ്ങനെയൊക്കെ ആവുമ്പളാ ബുദ്ധി ഇതുവരെ കേറിയിട്ടുണ്ട് ആ ന്നാള്
ആ പതിനെട്ടിലും പത്തൊമ്പതിലും ഒക്കെ കേറീണ് അന്നൊക്കെ ഞങ്ങള് വീട് ഒയ്ച്ച് സാധനൊക്കെട്ത്തെച്ച് വീടൊക്കെ ഒയ്ച്ച് പോയേക്കാ
ആ ആ എവ്ട്ക്കാ പോവല്
ഏ അവ്ടേ പിന്നെ കൊർച്ചപ്പൊർത്ത് ന്റെ ജേഷട്ടത്തിനേ ലേച്ച ഒര് വീട്ണ്ട്
ആഹ്
പിന്നെ ഇങ്ങനെ പാടള്ള ഏരിയ ഒന്നല്ല റുമ്മേ റുമ്മേ മെയിൻ റോഡിന്റെ വക്കാ
ആ ആ അതല്ല സാധനങ്ങളൊക്കെ അപ്പോ
സാനങ്ങളൊക്കെ കട്ടിൽന്റെ മോൾല് കേ കെട്ടാക്കീട്ട് കയറ്റി വെക്കും എല്ലാ സാനങ്ങളും പിന്നെ ഡ്രസ്സുകള് പിന്നെ അതേമാതിരി നമ്മളെ രേഖകള് അതൊക്കെട്ത്ത് കയ്യ് പിടിക്
ആ കയ്യ് പിടിക്കും ആ അതന്നെ ഏത് രീതിയിലാ വര്നത് ന്ന് അറിയൂലല്ലോ
രേഖയൊക്കെന്ന്ർഞ്ഞാ ഫുള്ള് നഷ്ടപ്പെട്ട പിന്നിം പഴേ പോലെ ണ്ടാക്കാൻ കഴിയും
ആ കഴിയൂല അതന്നെ അതന്നെ
അങ്ങൻത്തെക്കെ കയ്യ് പിടിക്കും പിന്നെ അത്യാവ്ശ്യം ബു നല്ല ഡ്രസ്സുകള് പുതിയ ഡ്രസ്സുകള് അങ്ങൻത്തെക്കെട്ത്ത് കയ്യ് പിടിക്കും ബാക് ക്കി ഒക്കെ കെട്ടാക്കി ഇങ്ങനെ ഉയർത്തില് റാക്ക്ന്റെ മോൾല്
ആ റാക്കിന്റെ മേലക്കെ അങ്ങനെ ആക്കി വെക്കും ആ അത്രത്തോളൊന്നും വെള്ളം അത് ധികായിട്ട് കേറലൊന്നും ഇണ്ടാവൂലല്ലേ ആഹ് അഹ് ശരി അങ്ങനെ ആകുമ്പ പിന്നെ നമുക്കൊരു അ അയിന്റെ പറ്റി ഒര് അത് കാ ക്കെ കഴിഞ്ഞാൽ നല്ല പണിയല്ലാരെ കഴിഞ്ഞാല് വെള്ളം ഇറങ്ങി കഴി നല്ല പണിയല്ലേ ചുമരും ഒക്കെ കേടന്നിട്ടുണ്ടാവുല്ലേ ഹലോ
ആഹ് കേക്ക്ണ്ട്
ആഹ് അത് വെള്ളം ഇറങ്ങി കഴിഞ്ഞാല് ഭ
ആഹ് പിന്നെ ഹ് ക്ലിയർ ആക്കാനാണ് പണി
ആകെ ചളി എല്ലാരും
ആഹ് ആകെ ചളീക്കാരം പിന്നെ അ അപ്പം തോന്നു നല്ല മഴ പെയ്താ മതിന്ന് ആ ച മഴ പെയ്താലേ പിന്നെ ആ ചളിയൊന്ന് ക്ലിയർ ആയി പോവുള്ളൂ ഉം അഹ്ങ്ങനെ പതുക്കെ പതു ക്കെ ഇറങ്ങി പോവള്ളൂ ആ വെള്ളം ന്നിട്ട് അത്ങ്ങനെ ചളി കെട്ടി നിന്നിട്ട്
ആഹ്
ക്കാനും പറ്റൂല ഒന്നിനും കയ്യൂല
ഐശ് ആകെ എടങ്ങാറാവൂല്ലേ ആഒരു അവസ് സ്ഥ പിന്നെ അതൊക്കെ ക്ലിയറാക്കി കയ്‌കി വൃത്തിയായ പയേപടി ആകുമ്പോഴത്തിന് അടുത്തമയ
ആഹ് അതാണ്
ഉം ഏതായാലും വെള്ളം കേറ്ണത് ഭയങ്കര ബുദ്ധിമുട്ട കാരണം നമ്മള് ക്കൊരു തായി ട്ട്ള്ളതൊരു വീട് അറിണ സംഗതി
ആഹ് മക്കളിങ്ങനെ ചോയ്‌ക്കും ഞമ്മക്ക് മാ ത്രന്ത ഇങ്ങൻത്തെ വീട് നമ്മക്ക് എന്നാ നല്ല വീട്ണ്ടാവാ
ആഹ് തൊക്കെ എത്ര റോ ആൾക്കാര് ഇപ്പളും ഇതേ അവസ്ഥയിലൂടെ കടന്നു പോണെ എത്രേ മനുഷ്യന്മാരുണ്ട് ഞാനും പറയും ന്റെ ഇന്റെ മോൾക്കൊക്കെ ആഹ്
നല്ല വീടൊക്കെ വെക്കാറിം
ആഹ് ന്റെ മോളും അതേപോലെന്നെ എന്റെ മോൾക് ഭയങ്കര ഇഷ്ട അഥവാ ഓള ഫ്രണ്ട്സിന്റെ ക്കെ വീട് വാർപ്പിട്ട വീടാ അപ്പോള് ആദ്യ ക്കെ പറേല്ണ്ടായിനു പിന്നൊക്ക് നമ്മളവസ്ഥകളൊക്കെ മനസ്സിലായി തുടങ്ങി കാരണം ഇതാണ് നമ്മള വസ് സ്ഥപണികൾ ഇങ്ങനെയാണ് ഇങ്ങനെ പോയെങ്കിലേ കിട്ടുള്ളൂ അപ്പൊ പിന്നെ അങ്ങനൊരു ത് ഇതുവരെ പറഞ്ഞിട്ടില്ല ആദ്യൊക്കെ പറയേനു നമ്മക്ക് അങ്ങനത്തെ വീട് എടുക്കണം ഓരോ വീട്ങ്ങനെ കാണിച്ചന്നിട്ട് പറയും ഞമക്ക് അങ്ങൻത്തെ വീടെടുക്കണം ഇങ്ങൻത്തെ വീടെടുക്കണം പിന്നെ ഓക്ക് മനസ്സിലായി വൈകാതെ കുറച്ച് ഒരു പത്തവയസൊക്കെ ആവുമ്പോ ഓൽക്കൊരു ഇത് തോന്നല്ലോ അയിനനുസരിച്ച് ആ വീടാക്കം പോലെ ആകും ന്നുള്ള രീതിയിലായി പിന്നെ ഓള്ളതായിട്ടൊരു ഗ്യാ പ്പ് കാര്യങ്ങളായിട്ട് ഓക്കായിട്ടൊരു ടേബിൾ അങ്ങനത്തൊക്കെയാ ണ്ട് വെച്ച് കൊടുക്കുമ്പം പിന്നെ അയ്‌മലാ ണ്ട് ഓക്കെ അയ്ക്കും
ആഹ് ഓൽക്ക് സൗകര്യങ്ങളൊക്കെ വേണേയ്‌
അതാണ് ഓൽക്ക് പഠിക്കാനും ആഹ് അപ്പം ഓരോന്നിങ്ങനെ വെട്ടി ഒക്കെണ്ടാക്കി അങ്ങൻത്തൊക്കെ കണക്കൊക്കെ വെക്കണങ്കിലൊരു സ്ഥലംവാണല്ലോ വീട്ടില് അതൊക്കെയാണ് അപ്പങ്ങനെ പറയും നല്ലതാവണം ഇന്ന പിന്നെ നല്ല ഉഷാറാക്കി വെക്കാലമ്മ ന്നൊക്കെ പറയും ആദ്യ ക്കെ ഇപ്പൊ പിന്നെ അങ്ങൻത്തെ പ്രശ്നൊന്നുല്ല
പിന്നെന്താ ഇന്നെന്താ ചായക്ക് സ്പെഷ്യല്
ചായക്ക് ഇപ്പന്നാപ്പന്തണ്ടാക്കാന്ന് കരുതിക്കാ അവിടെ പഴണ്ട് ഇനിയിപ്പോ അത് വാട്ടി കൊടുക്കന്തേലും ചെയ്യണ്ടേരും
ഞാഹ്.
അതാവുമ്പോ പിന്നിഷ്ടാ വാട്ടല്
ആഹ്, നെയ്യാണയ്‌ന്ലെ
ആഹ്, നെയ്യ്ണ്ട് നെയ്യ് നല്ലത് വാങ്ങും അത് പിന്നെ ഓരപ്പ അത് തീര് ആഹ്, അതാണ് അത് പിന്നെ തീരുമ്പോത്തിന് കൊണ്ടരും കാരണം മക്കൾക്ക് കൊടുക്കാനല്ലേ അപ്പൊ പിന്നെ വേഗം കൊണ്ടരും അപ്പൊ പിന്നെ ആ മിൽമന്റെ നല്ല നെയ്യ് നോക്കിയാണ്ട് വാങ്ങിയാല് കേടുല്ല. ആഹ്, അധികമ്മൾ ആഹ്, ഉൾപെട്ത്തണേ ഏതാണധികം ഇല്ലെങ്കിലും കൊർചീച്ചെ കൊർച്ചീച്ചെക്കെ ഇട്ത്ത് കൊടുക്കാലോ നെയ്യൊക്കെ വാണം കുട്ടികളെ ശരീരത്തിന് എന്തൊക്കെയാ വാണ്ട്യത് മുട്ട മുട്ടക്കെ പിന്നെ ഞാൻ പറയാ എന്താ പറയാ സ്കൂൾന്ന് ആഴ്‌ചേല് ഒരി ക്കലോ രണ്ടീസൊക്കെ കിട്ട്ണ് ണ്ട്ന്നൊക്കെല്ലെ പറീണെട്ട്ണ്.